ഹലോ
ഹലോ ആഹ് കേൾക്കുന്നുണ്ടോ?
ആഹ് ണ്ട് ണ്ട് കേൾക്കുന്നുണ്ട്
ആഹ് എന്താ സുഖാണ്
ഫുഡ് കഴിച്ചോ?
ഉം ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് ഇണ്ടാക്കീട്ട് കഴിഞ്ഞിട്ടൊള്ളു ഇണ്ടാക്കല് കഴിഞ്ഞിട്ടൊള്ളൂ ഉം ഇങ്ങള് കഴിച്ചോ?
ഇല്ലാ കഴിച്ചിട്ടില്ല ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്ന്ന് സ്കൂളില്ലാ. അപ്പൊ പിന്നെ കുട്ടികള് കളിക്കാൻ പൊറത്തേക്ക് പോയിറ്റുണ്ട് അവണ്ട് ഓല് വന്നിട്ട് വേണം കഴിക്കാൻ അവിടെ കുട്ട്യേള് സ്കൂള്ന്ന കുട്ട്യേളുണ്ടോ?
ആഹ് ണ്ട് സ്കൂക്ക് പോണ കുട്ട്യേളുണ്ട് ഇന്നിപ്പോ സ് ശനിം ഞായറായ്റ്റ് രണ്ട് ഇന്നും നാളില്ലല്ലോ
ആഹ് ഇന്ന് അതന്നെ ഇന്നും നാളേം ഇല്ലല്ലോ അപ്പൊ പിന്നെ അവര് ഇവരേ ഇവിടെ ഇണ്ടേര്ന്നു ഇപ്പം പൊറത്ത് പോയതാണ് രണ്ടാളും പിന്നെ ഇവിടെ ഇക്കാന്റെ ഏട്ടനും പെണ്ണ്ങ്ങളും ഹജ്ജിന് പോയതാണ് അപ്പൊ ഓലെ കുട്ട്യേളൂണ്ട്
ആഹ് ശരി അവരെന്നാ പോയെ?
ഓല് പോയിറ്റിപ്പൊ വരാനായി
ആഹ്
പെരുന്നാളിന്റേ ഒരാഴ്ച്ച മുന്നെ ഓല് ലാസ്റ്റാണ് പോയത്
ലാസ്റ്റാ പോയി
ആഹ് ലാസ്റ്റാ പോയത് അപ്പൊ ലാസ്റ്റാണ്ല്ലോ വരൊള്ളൂ ഈ മാസം ലാസ്റ്റ് ഇര്പത്തെട്ടാംതീയതി
ലാ ആഹ് വന്നല്ലോ കൊറേ ആളാവുഅല്ലോലേ
ആഹ് അല്ല ഓല് വന്ന് ഓല് വേറേയാണ് അല്ലല്ല ഞങ്ങള് വേറെ ഓല് വേറേയാണ് ഓല് പോയ കാരണം കുട്ട്യേളുണ്ട് എന്താണ് സ്കൂളൊക്കെള്ള കാര്നോ
ആഹ് അത് ശരി
ഉം ഇവ്ടെ ഞാനും രണ്ട് കുട്ട്യേളും തന്നെ വീട്ടിലൊള്ളൂ
ആഹ്
ഉം
ഉം
ഏഹ് ഫുഡ്‌ എങ്ങനെ ഫുഡ്‌ സാധാ ഫുഡ നെണ് ചിക്കൻ കറി വെച്ചിട്ട്ണ്ട് പിന്നെ വഴുതന ഉപ്പേരിയെച്ചിട്ട്ണ്ട്
ഉം ആഹ്
മീന്നൊക്കെ നല്ല വെലല്ലെ അപ്പൊ പിന്നെ
ആഹ് മീന് മീനൊന്നും വാങ്ങൂല
ആഹ് നല്ല വെലെണ് മീന് ബെര്ന്ണ്ട് ദിവസം നിത്തം വരൂട്ടോ പക്ഷെ എന്നത്തെക്കോ മീനാതോണ് ണ്ട് വല്ല്യേ രുചിയൊന്നുല്യ ഇപ്പത് കാരണം മീന് വാങ്ങൂല്യ
ആഹ്
ആഹ് കെ മീൻന് ആഹ് മത്തിക്കൊക്കെ ഒരു കിലോ മത്തിക്ക് ഇരുന്നൂറ്റി എഴ്പതൊക്കേണ് മിഞ്ഞാന്ന് അതും എത്രയാ ആറണ്ണോ ഏഴണ്ണോ ആയിരുന്നുലെ
ആഹ് നാന്നൂറായിര്ന്നു ഞങ്ങളെ ദീലൊക്കെ നാന്നൂറായ്രുന്നു
ഏഹ് ന്നട്ട് ഇബടെ ഇരുന്നൂറ്റി എഴ് വതായത് പിന്നെ അതന്നെ ഏഴ് മത്തിയൊള്ളൂ വല്ല്യേ മത്തിയാണ് നല്ല തടിള്ള മത്തിയാണ് വേറൊന്നും ണ്ടാവ് ലാ അപ്പൊ എല്ലാരും ഇണ്ടാവുമ്പോന്നും നമ്മക്ക് ഒറ്റ നേരത്തിനെ ഇണ്ടാവൊള്ളു
വത്തളൊക്കെ ചെറിയ വത്തളല്ലേ അതൊക്കെ വരെന്നേ ഇരുന്നൂറ് രൂപ കിലോ ഇരുന്നൂറ് രൂപ ആയിട്ടൊക്കെ വന്ന്ക്ക്ണ്
ഏഹ്‌ വത്തലൊക്കെ ഉണ്ടേന്ന് ഞാവത്തല് വാങ്ങിയിട്ടില്ല വത്ത് വത്തല് നേരാക്കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോ അത് കാരണം
ആഹ്‌ ഇവടെ ആഹ്‌ വീട്ടില് ഉമ്മ നേരാക്കിട്ക്കും തെരും അപ്പൊ പിന്നെ ഞങ്ങള് വാങ്ങും
ആഹ് അഹ്സുഖാണ് നമുക്ക് ഈ പ്രായള്ള ആൾക്കാരൊക്കെ വീട്ടില്ണ്ടാവുമ്പോ സുഖാണ് സുഖാണ് ഓല്ക്ക് പിന്നെ
ആഹ് ഉപ്പേരിക്ക്‌ള്ളത് നന്നാക്കി തര്ലും മീൻ വന്ന അങ്ങനത്തൊക്കെ പണ്യളും
ആഹ് അതന്നെ അങ്ങന് ത്തൊക്കെ പണിയാള് ഓല് ചെയ്തോളും
ആഹ്‌ അതികൂടപ്പ ഞാന് മോന് ചെറിയ മോന്ള്ള കാരണേയ്
ആഹ്‌ എത്രയിപ്പ കുട്ടിക്ക്
അറുവതായിട്ടുള്ളൂ അറുപത്തെട്ടായ്റ്റൊള്ളൂ ആഹ്‌
ആഹ് ചെറിയ പെറ്റ് പ്രസവിച്ച് നീച്ച്ട്ട്ല്ല്യലേ
ഇല്ല്യ
ആഹ്‌ അപ്പൊ വീട്ട് തന്നെണോ പ്രസവിച്ചെട്ക്ക്ണത്
ഇന്റെ വീട്ടിലാറ്ന്നു ആഹ് ഞങ്ങള് ഇപ്പൊ ഹസ്ബന്റിന്റെ വീട്ട്ക്ക് സ്കൂള് തൊർന്നില്ലേ അപ്പൊ പിന്നെ ഇവ്ടെ ആളില്ല ആഹ്‌ മക്കളൊക്കൊറ്റക്ക് പറ്റൂല അപ്പൊപിന്ന ഇങ്ങട്ട് പോന്നു നാലാമത്തേത് നാലാള്
മൂത്ത തെന്താ പഠിക് എത്രലാ പഠിക്ക്ണ് ആഹ്‌ ചെർത് മോളാണോ
അല്ലല്ല മൂത്തതാ മോള് മോള് നയൺത്തില് ഒമ്പതില്
ആഹ്‌ ആഹ്‌ ആഹ്‌ ആം
അവള് ഹാദിയലാപടിക്ക്‌ണ്
അവിടെ പോയിട്ട് അവിടെ നിന്ന് പഠിക്കണോ
അല്ല വന്നു പോവാ
ആഹ്‌ അ
ബസ്സ് ഇദ്യനെ ബസ്സ്‌ പോവും അപ്പതില്
ആഹ്‌ ദിവസം വന്ന് പോവുലേ
ആഹ്‌ ആഹ്‌
ആഹ്‌
അമം‌
അഹ് ഇവിടെക്ക്യരൺ ഇക്ക്രണ്ട് വൽത് രണ്ടാണ് രണ്ട് വൽത് രണ്ടാകുട്ട്യാളാ മൂത്തത് പത്തിലാണ്
ആഹ്‌
രണ്ടാമത്തത് എട്ടാം ക്ലാസ്സില് മൂന്നാമത്തത് ഇപ്പം ഒന്നാം ക്ലാസ്സിൽ കാണ് ചെറുത് ഒന്നര വയസ്സ് കഴിഞ്ഞു
ആഹ്‌ ആഹ്‌
ചെർത് രണ്ട് പെണ്ണും വെൽത് രണ്ടാണും
ആഹ്‌
ഹസ്ബന്റ്
ആഹ് ഓല് നാട്ടിലാണ് പക്ഷേ ഇവട്ത്തെ അറബി കോളേജി പഠിപ്പിക്കാണ്
ആഹ്‌ ആഹ്‌
ദിവസം വീട്ടില് ഉണ്ടാവുല രണ്ട് വല്ല്യത് രണ്ടാളും ഓല കൂടെയാണ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാണ്
ആഹ്‌ ഹോസ്റ്റലിലാവൂല്ലേ നിന്ന് പഠിക്ക
ആഹ് നിന്ന് പഠിക്കാണ്
ഉം
ഞാനും ചെറിയ കുട്ട്യളാണ് വീട്ടില ഇണ്ടാവുക അപ്പൊ അവര് പോയ കാരണം അവര്
പിന്നെ ഞങ്ങള് ഇങ്ങനെ ആയപ്പോ അവിടുന്ന് കൊടന്ന് വീട്ടില ആള് വേണ്ട വെച്ചിട്ടേ കൊട്ന്ന
ഇവന്റെ നാട്ടിലില്ലേ
ആഹ് ഇണ്ട് നാട്ടിലുള്ള ആളാ ഉം
ആഹ് ആരും കുട്ടികളൊക്കെ പോയാൽ പിന്നെ ആരും ഉണ്ടാവൂല ഭയങ്കര ടെൻഷൻ ആണ്ത് ഇപ്പ ഇവരൊക്കെ രണ്ട് ആൺക്കുട്ടിക്കരണ്ടാളും പോയപ്പളേ ഇപ്പൊ ഞാൻ രണ്ട് ചെറിയെ പെൺക്കുട്ടളാണ അപ്പോ ഇപ്പൊ ഏട്ടന്റെ കുട്ടികള ഇവിടെണ്ട് അത് കാരണം വല്യൊരു ബുദ്ധിമുട്ടില്ല ഓല് വന്നാ ഓല്‌ അങ്ങോട്ട് പോലെ വിട്ട് പോവും അപ്പോളാണ് നല്ല ബുദ്ധിമുട്ടായിരുന്നു ടൈം അങ്ങട്ട് പോയി കിട്ടൂലാ
ആഹ് അതന്നെയാണ് ഫ്രീ ആയിട്ട് ഇപ്പൊ ചെറിയ ആളന്നൊണ്ട്ക്ക് കൊഴപ്പല്ല മ മറ്റേത് തന്നൊയിരുന്നു പ്രിയ ഇങ്ങനെ കിട്ട്ന്നല്ല ഒറ്റക്ക ഇങ്ങനെ ഇരുന്ന് ഇതാവും
ആഹ് അതാണ് ആ ടെൻഷനയിരിക്കും വീട്ടില് ആളുണ്ടെങ്കി പിന്നെ നമ സംസാരിക്കാനൊക്കെ ആളണ്ടെങ്കി അത്ര ബുദ്ധിമുട്ടില്ല ഇവിടെ ആരും ഇല്ല ഞാൻ ഒറ്റക്കും ആണ് ആഹ് അതാണ്
ആഹ് അതാണ് എപ്പ എവിടെ ഇല്ലല്ലോ ഒരുപാട് പേരായിട്ട് ഒരു
ആഹ് അതെ ആഹ് പിന്നെ പ്രായമുള്ള ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കി പിന്നെ ഓര് വർത്താനം പറഞ്ഞിട്ടും നമ്മക്ക് ര ആഹ് രാത്രി ആയാലും നമുക്ക് പേടിയില്ല ആണുങ്ങൾ
ആഹ് എനിക്കൊക്കെ ഭയങ്കര പേടി ഉള്ള ആളാ
ഞാനും അതെ ഭയങ്കര പേടിയള്ള ആളാണ് രാത്രി ഒന്നും ഞാനങ്ങനെ ഒ
ഒറ്റക്ക് ഒന്നും ഇരിക്കനില്ല
ആഹ് ഞാനൊക്കെ ഭയങ്കര പേടിയ പറഞ്ഞാല് ഒരു റൂമിന്ന് ഒരു റൂമിക്ക് പോണങ്കില്
ഏഹ് എക്കും വേണല്
ആഹ് ഇപ്പം അങ്ങനെ സാഹചര്യത്തിനത്ത് പഠിക്കാറുണ്ട് അതേപോലെ അങ്ങനെ തയര് ഞാൻ പേടിക്കുമ്പോൾ കുട്ടക്കെ പേടിയാകും ശെരിയായചോച്ചാല് ഇപ്പോ ഇവനിപ്പോ ഇപ്പോഴാണ് ഈ സ്കൂൾ തുറന്നപ്പോഴാണ് രണ്ടാമത്തെ ആളെ കൊണ്ടയത്
ആഹ്
അപ്പൊ പിന്നെ അതിനു ശേഷം പിന്നെ ഇവര് ഏട്ടന്റെ കുട്ടികളുണ്ട് രണ്ടാളും ഇപ്പൊ ഓലിവിടെ തന്നെ ഉണ്ട് എന്നാലും രാത്രി ആയി ണ്ടെങ്കിൽ വാതിലക്ക ഞങ്ങള്ക്കുന്ന റൂമിലെ വാതില് കട്ട എന്നാലും രാത്രി എന്തേലും പൊറത്തുന്ന ശബ്ദം കേൾക്കൊന്നില്ല എന്നാലും മനസ്സക്ക് തോന്നും ആരേ വാതില് മുട്ടുന്നുണ്ടോ
ആഹ് അങ്ങനെ തോന്നുള്ളു ആരോ വിളിച്ചോ അങ്ങനൊക്കെ തോന്നുന്നേള്ളൂ ഉം
പിന്നെ ഉറക്കം വരൂല ചില ദിവസങ്ങളൊന്നും ഉറങ്ങേ ഇല്ല നേരെ കുറച്ച കൂടെ എനക്ക് ഉറക്കം വരൂല ഓല് വരുന്ന ദിവസവാ
വരുന്ന വര ഇരിക്കൊക്ക് വയ്യാ എട്ട് മ എട്ടര ഒമ്പത് മണി വരെന്നെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യാ എന്നും വരുന്ന ആളാണ് പക്ഷെ ആ ടൈവരെട്ടിച്ചിരിക്കാന് വയ്യ അതാ പ്രശ്നം
പിന്നെ ഒന്നിനും വഴക്കില്ല അന്നേരം എന്നോട് പറയ പിന്നെ ജേഷ്ഠന്റെ മൂത്തച്ഛന്റെ വീട്ടി പോയി കിടന്നോളാൻ പറയലുണ്ട്
ആഹ്
ബുദ്ധിമുട്ടാണേ നമ്മളിപ്പോ രാവിലെ അവർക്ക് മദ്രസെ പോക പോര പിന്നെ സ്കൂളുക്കെ ഒക്കെ ആലോജിച്ച എല്ലാം ബുദ്ധിമുട്
ഒക്കെ ബുദ്ധിമുട്ടന്നെ
ആഹ് പിന്നെ എന്റെ വീട്ടന്നാരേലുക്കെ
പിന്ന നമ്മൾക്ക് നമ്മളെ വീട് നമ്മളെ റൂം അവിടെ കിടക്കണത് ആഹ് ഒരു സ്വാതന്ത്ര്യം അതൊരു ആഹ് സുഖം കിട്ടൂലല്ലോ നമ്മള് വേ എവിടെേലും പോയി അപ്പൊ വീട്ടിലന്നെ
ആഹ് അതെ അടച്ചിട്ട വീട്ടില് ആഹ് അതനെയാണ് പിന്നെ രണ്ടസം വീട് ട്ടിലൊന്ന് പോയി നിന്ന പിന്നെ ഇവി അടച്ച്ട് തുറന്ന വീട്ടിൽ അ വരുമ്പോളും നല്ല പണിയായിരിക്കും ആഹ് നല്ല പണിയും ആഹ് അതെ
കഴിഞ്ഞൂ
ആഹ് കഴിഞ്ഞ് കൂടാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞാൻ എന്റെ വീട്ടില് രണ്ടു ദിവസം ഞാൻ പോയി നിക്കാറേല്ല എങ്കിലൊക്ക ഒന്ന് രണ്ട് ദസ പോയി നിന്നാല് വരുമ്പം പിന്നെ അടച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പേടിയാണ്
ആഹ് വീട്ട്ന്ന് ഉമ്മക്കെ വന്ന് നിക്കു.
ആഹ് പിന്നെവര് ഹസ്ബൻഡ് വരും ഞാൻ വര്നുണ്ട് പറഞ്ഞാ പിന്നെ ഓര് അവ്ട്ന്ന് വരും. അ വന്നിട്ട് അന്ന് ഇവിടെ നിന്നിട്ട് പിറ്റേന്ന് ഓല് പോവുള്ളു അപ്പൊ ഇത് സമാധാനാണ്. അടച്ചിട്ടിട്ട വീട്ടിലേക് വീട്ട് കയറി വരുമ്പം ഭയങ്കര പേടിയായിരിക്കും.
അതാണെയ്.
ആഹ് ഓൽക്ക് പിന്നെ ദിവസം വരാനും പറ്റൂല ഓല് കൊറച്ചു ദൂരെയാണ് ജോലി ചെയ്യുന്നത്. ആ അയ് എട്ടിസം ഒമ്പസം കഴിയുമ്പഴാണ് വര്വാ അപ്പെങ്ങന. ആഹ് പേടിയാവുമ്പ എന്നോട് അധികം പേടിയാവുമ്പൊ പറഞ്ഞാ. പറഞ്ഞ വ വരും ആഹ് അപ്പ പിന്നെ പേടില്ല ആങ്കു ക്കള് വീട്ടിലുണ്ടാവുമ്പ തന്നെ നമുക്ക് കൊറെ ധൈര്യാണ് ഇത് വീട്ട്ല് ആരുല്ലാതെ. ആഹ് ഇതിപ്പന്ന്ഞ ഞാനും ചെറിയ കുട്ടികളൊക്കെ ആവുമ്പളേ.
ഞാനൂ മറ്റ് മക്കളൊക്കെ ചെറിയ ആൾക്കാരാുമ്പള ഇവട്ന്ന് ഉമ്മക്കെ ഉംറക്ക് പോയത്. അപ്പ ഞാനൊറ്റക്കായി. അപ്പൊ എന്നിട്ട് ഞാൻ അവര് ഇവിടെ ഇക്കിം ഇക്കാടെപ്പിം വരുന്നവരെ ഞാന് അവിടെ എടു ത്തന്നെ എളാപ്പാന്റെ വീടുണ്ട് അവിടെ പോയിരിക്കോക്കെ ചെയ്തിന്. പേടി ഇൻച്ച് അത്ര നേരം ഇരിക്കാൻ വയ്യാ കുട്ടികളുണ്ട് ചെറിയ മക്കളാണ്. പക്ഷെ ആ രേലു വിളിക്ക്ണണ്ട് അപ്പുറത്തെ വീട്ടില് മുത്തച്ഛനൊക്കണ്ട് പക്ഷെ അവരും പോയിന്നു അവരും ഉമ്മക്കെപ്പാടെ പോയത്. അപ്പൊങ്ങനെ രാത്രി ആയ ഒരു പേടിയാ.
ആഹ് അതാണ് രാത്രിയായ പേടിയാണ് നമ്ക്കൊരു സൗണ്ട് തോന്നും ഇപ്പ പിന്നെ കുറെ ഞാൻ റെ ഡ്യായി കൊറേക്കെ ഓക്കെയായി എന്നാലും ഇന്തിനെ സൗണ്ടൊക്ക കേട്ടാങ്ങനെ പേടി തോന്നും. പിന്നെ അടുത്തടുത്തുള്ളവലൊക്കെ അയൽവാസികളൊക്കെ നല്ലാൾ കാരാണ് ആരെങ്ങു എന്തേലും സൗണ്ട്ണ്ടെങ്കിൽ പ ആ വിളിച്ചോണ്ട്ട്ടോ.
ആഹ് അങ്ങനത്തെ അങ്ങനത്തെ ആൾക്കാര് വേണം നമു
ആഹ് അങ്ങനെയ സുഖം ആഹ് എന്ത് സൗണ്ട്ണ്ടെങ്കിലും ഒരു വിളി ക്കും പേടിണ്ടോ പിന്നെപ്പൊ രണ്ട് ദിവസം മുന്നെ നല്ല ഇടിയും മിന്നും.
പിന്നെ ആഹ് ഇപ്പം മഴടെ ടൈം ആയിലേ ഓ നല്ല മഴായിരുന്നു.
മ ഇടിയും മിന്നായിരുന്നു.
ആഹ് തെങ്ങൊക്കെ വീണീന്ന് കാറ്റിന് എടുത്ത വീട്ടത്തെ ആഹ്.
ക്ക്യറിയില രാത്രി ഒരു മണിക്ക് തുടങ്ങിട്ട്. രാവിലെ അഞ്ച് അഞ്ചേ മുക്കാല് വരെ ഇടിയും മിന്നും മഴെം ആഹ്.
വെള്ളൊക്കെ കയറി.
ആഹ് ഇവിടെ അതന്നെ കിണറൊക്കെ ഫുള്ളായിരുന്നു.
ഫുള്ളായിരുന്നു മോട്ടറെക്കെ അയ്ല് ഇറക്കി വെച്ചതെന്നു. താഴെയിട്ട് വെള്ളം താഴെയിട്ടേ അപ്പൊ രാവിലെ എനീച്ചക്ക്. ആഹ് വെള്ളത്തിലെർന്നു എന്നിട്ട്.
ചെയ്യുന്നോ വെ വെള്ളം പിന്നെ എനിക്കിങ്ങനെ മഴയാല ഇവിടെ കിണർ പെട്ടെന്ന് നറയും. അപ്പൊ പിന്നെ അതിൻ്റെ രണ്ടു ദിവസം മുമ്പാണ് ആഹ് അതേപോലെ. അതെ തന്നെ
ആഹ് വേ മഴ പെ ആഹ് ആഹ്.
ആഹ് പിന്നെ വിളിക്ക്യ.
ആഹ്.